ഓ എന്താ കൊറെ ദിവസായല്ലോ കണ്ടിട്ട്
ആഹ് നമ്മളി ഇവിടെ ഉണ്ട് ചേച്ചി നമ്മളെ വിളിക്കത്തും പറയത്തൊന്നും ഇല്ലല്ലോ
ഞാന് വെക്കേഷൻ ഒക്കെ അല്ലായിരുന്നോടി സ്കൂൾ പിള്ളേരെടെ സ്കൂൾ അടവൊക്കെ അല്ലായിരുന്നോ അതുകൊണ്ട് ചെറിയൊരു യാത്രയിലൊക്കെ യായിരുന്ന് ആ സമയം കിട്ടിയില്ലടി ആ അതുകൊണ്ട വിളിക്കാഞ്ഞേ
എവിടായിരുന്ന് യാത്ര
ചെറിയൊരു യ ടൂറും പിന്നെ ഒരു ചെറിയ ഭക്തിയും എല്ലാം കൂടെ കലർന്ന ഒരു ചെറിയ യാത്ര
ആന്നെല്ലിയോ
സ്ഥലങ്ങളിലും പോയി ആ പിന്നെ വയനാട്ടിലും ഒക്കെ ഒന്ന് പോയി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന വന്നത
അമ്പലങ്ങളിൽ എവിട കളഞ്ഞ ആ അമ്പലങ്ങളിൽ എവിടെ ആ ചേച്ചി പോയത് ഏതമ്പല ത്തിലാ പോയേ
അമ്പലത്തില് ഇവിടെന്ന് അങ്ങോട്ട് പോയി ഇവിടെ ചെങ്ങന്നൂര് അങ്ങനെ ആറ്റൂകാല് ഗുരുവായൂര് അങ്ങനെ കണ്ണൂരും കണ്ണൂരും മു മുത്തപ്പൻ മുത്തപ്പ ക്ഷേത്രം ആ അത് കഴിഞ്ഞി പിന്നെ മൈസൂറിന് പോയി അതിനിടക്ക് വയനാടും വയനാട്ടിൽ പോയി അങ്ങനെ കൊറച്ച് ദിവസം അങ്ങനങ്ങനങ്ങ പോയി ആ പുറത്തെ ഭക്ഷ കുറെ പിന്നെ നല്ല കാലാവസ്ഥ ചൂടാണെങ്കിലും അങ്ങോട്ട് അങ്ങോട്ട് പോയപ്പോ നല്ല കാലാവസ്ഥ
ആഹ് ഞങ്ങള് ഇതിന് മുന്നേ പോയിട്ടുണ്ട് ചേച്ചി ഇവിടുന്ന് ഞങ്ങളും ടൂറ് പോയിട്ടുണ്ട് വയനാട്ടിൽ നമ്മടെ കുറുവാ ദ്വീപും ഇടയ്ക്കൽ ആ പിന്നെ വയനാട്ടിലെ ഇടയ്ക്കൽ ഗുഹയും കുറുവാ ദ്വീപും ബാണാസുര ഡാമും ഒക്കെ നമ്മള് പോയിട്ടുണ്ട്
ആഹ് ഡാമിലൊക്കെ നല്ല ആഹ് ആഹ് നല്ല നല്ല ചിലപ്പോ ഡാമിന്റെ കാര്യങ്ങളും ആല്ല
ആഹ് അതുപോലെ നമ്മൾ ഇടയ്ക്കൽ ഗുഹയിൽ ചെല്ലുമ്പോൾ തന്നെ അത്രയും പടി കയറി ചെല്ലുമ്പോൾ രണ്ട് ഗുഹ പാറകൾ തമ്മിലിങ്ങനെ അടുപ്പിച്ചല്ലെ ചേച്ചി അവിടെ
ആഹ് ന്ന് ആഹ് ന്ന്
പിന്നെ കുറു ആഹ് ആഹ് നല്ലതാ കുറുവാ ദ്വീപിലൊന്നിച്ച് നമ്മളില് വഞ്ചിക്കകത്ത് കയറി വേണം അപ്പറെ ചെന്ന് കുറെ സ്റ്റെപ്പുകൾ കേറി കൊട്ട വഞ്ചിയില് ആഹ് കേറി നമ്മൾ പിന്നെ സ്റ്റെപ്പ് കേയറി അപ്പുറത്ത് ചെല്ലുമ്പോഴത്തെക്ക് മുളങ്കാടല്ലേ മൊത്തം തത്തിൽ മൊത്തത്തിൽ മുളകളാ മുളകളാ അവിടെ അപ്പ ശരിക്കും മുളകൾ അവിടെ ഉണങ്ങി നിപ്പുണ്ട് മുളകള് പൂത്ത കഴിഞ്ഞ് അതോടെ അതിന്റെ മരണമാ സംഭവിക്കുന്നത്
ആന്ന് മുളക്ക് അങ്ങനൊരിതുണ്ടല്ലോ പൂത്ത് കഴിഞ്ഞാ അത്
ആഹ് തീർന്നു നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ ചെല്ലുമ്പം കണ്ടിട്ടില്ലെ മുള വെച്ച് പായസം മുളയുടെ അത് അരി പൊടിപ്പിച്ചത്
ആഹ് ആണ് ആണ് ആണ് അത് വയനാട്ടിൽ അങ്ങോട്ട് ചുരം കയറുമ്പോഴേ ഉണ്ടല്ലോ മുളേരി പായസവും മ്മ് അതിന്റെ പുട്ടും പുട്ടും പുട്ടുപൊടിയും അങ്ങനെ പല സാധനങ്ങളുണ്ട് അതിന്റെ ആഹ് നമുക്ക് ചിലപ്പം മ്മ് അതിന്റെ ഒരു ചവർ ഇഷ്ടപ്പെടത്തില്ല അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് ആ നല്ല ടേസ്റ്റ് നല്ല പാകായിട്ട് അത് കഴിക്കുന്നവരും ഉണ്ട്
ഉണ്ട് അതുപോലെ എല്ലാരും പറഞ്ഞെ കുറുവാദ്വീപില് മുതല ഉണ്ടെന്നാ മുതല കുറു പറയുന്ന ആഹ് ഞങ്ങള് വന്നു പോയപ്പോ കണ്ടതും ഒന്നുമില്ല പിന്നെ വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് നമ്മള് ശ്രദ്ധിച്ചു ഉച്ചക്ക് ഇറങ്ങണം ഇല്ലെന്നുണ്ടേ പിള്ളേര് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴേ തെന്നിക്കിടക്കുവാ അന്നൊരു വട്ടം ഞാൻ പോയപ്പോ തെന്നി തെന്നി എന്റെ കാല് ചെന്നാ പാറേൽ ഇടി നല്ല പോലെ തെന്നു അവടെ എല്ലാം ഉം
കുഞ്ഞുങ്ങളേം കൊണ്ട് എറങ്ങുമ്പം ശ്രദ്ധിക്ക ണം ആന്നാന്ന പിന്നെ നമ്മളാ വെള്ളത്തിന്റെ അതൊക്കെ കാണുമ്പം പിള്ളേരങ്ങാണ്ട് നിക്ക
അതാണ് ശരില്ലേ നിങ്ങള് ആദ്യമേ ടൂറ് പോയിട്ട് ലാസ് റ്റാണോ പഴനിക്കും
ആഹ് ആ അങ്ങനെ പോയിട്ട് അതിനെടക്കൂ ട്ട് ആ അത് ആദ്യം അവിടെന്ന് പോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്പലങ്ങളുടെ സന്ദർശനം എല്ലാം കഴിഞ്ഞിട്ടാ വയനാട്ടിനു
വയനാടിന് പോയത് ആ ചേച്ചീം മക്കളും ഹസ് ബൻഡും അമ്മയും ഒക്കെയായിട്ട്
ആ എല്ലാവരുവായിട്ട് പോയി രണ്ട് മൂന്ന് ദിവസത്തേക്ക് അങ്ങനെ പോയി ഒരു പത്ത് ദിവസം എടുത്തെടി അമ്പലങ്ങളിലെല്ലാം കേറി അങ്ങനെ പോയി അഞ്ചു ദിവസം അങ്ങനെ അങ്ങനെ പോയപ്പം പിന്നെ മൈസൂർ കൊട്ടാരവും ഒക്കെ കണ്ട് അങ്ങനെ അങ്ങ് പോയി പിന്നെ മൂകാംബി
ആ മൂകാംബികേല് ആ നിങ്ങളിവിടുന്ന് എങ്ങനെ വണ്ടി ബസ് പ്പോയോ അതോ വണ്ടി വിളിച്ചു പോയോ
ആ ബസ്സ് ആയിരുന്നെടി ടൂറിസ് സ്റ്റ് ബസായിരുന്ന് അങ്ങനെ എല്ലാവരുടെ പോയി എല്ലാവരുടെ അങ്ങനെ ഒരിതാവുമ്പം നമ്മള് പ്രത്യേകിച്ച് വണ്ടി വിളി ക്കാനും അതിന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ നിക്കാ ക്കണ്ടാലോ ആ അതിൻ്റെ ഏജൻ്റുമാരെല്ലാം കാര്യങ്ങളും അങ്ങ് ചെയ്യും തോളും നമ്മളവരെ പൈസ ഏപ്പിച്ചാ മാത്രം മതി അന്നേരം നമ്മള് പ്രത്യേകിച്ച് അല്ല സ്ഥലങ്ങളൊന്നും കണ്ടുപിടിക്ക ക്കാനും നിക്ക ണ്ട നമ്മള് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞ ഹോട്ടലിൽ സ്വന്തമായി ട്ട് കണ്ട് പിടിക്കണം അങ്ങനെ യാത്ര പോവുന്ന സ്‌ഥല ങ്ങള് ആ എല്ലാം ബുദ്ധിമുട്ടാ ആ ആ
അതുപോലെ ചെയ്തോളും ഉം സമയം മൂന്നേ ഇല്ലല്ലാ ചായക്കുള്ള സമയായി വരുന്നില്ലയോ ചായയൊക്കെ കഴിഞ്ഞോ അവിടു
ഇല്ലില്ല ചായ കഴിഞ്ഞില്ല ഒരു കൊറ ച്ചൂടെ കഴിയുമ്പഴ്ത്തേനും ചായ കുടിക്കണം
ആഹ്ണല്ലിയാ
ചായക്ക് ഇന്ന് ഞാനൊരു ആ ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചടി
എന്തുവാ ഉണ്ടാക്കിയേ
നമ്മുടെ വരിക്കച്ചക്ക ഇല്ലേ വരിക്കച്ചക്ക വെച്ച് ച്ച് പഴംപൊരി ഉണ്ടാക്കി വരിക്കൻ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ ചക്കപ്പഴംപൊരി ഉണ്ടാക്കി
തുണ്ടാക്കുന്നേ
ന്ന് സിമ്പിൾ ആടി ചെയ്താ എന്താന്ന് വെച്ച കഴിഞ്ഞാൽ ഈ മൈതാമാവില്ലേ മൈതാമാവോ പ കടലമാവോ എടു കാവെ പിന്നെ മൈതാമാവ് ഇഷ് ഇഷ്ട്ടവല്ലെന്നുണ്ടെങ്കിൽ കടല മാവ് എടുത്തിട്ട് അതിനാത്ത് ആ അതിനാത്ത് തോട്ട് ആ ഇച്ചി മഞ്ഞ പോടി ഇട്ട് എള്ളൊണ്ടഗി ഇച്ചിരി എള്ളും ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ടങ്ങ് കലക്കി വെക്കണം ജീരകോട്ട് നല്ലത ആ എന്നിട്ട് കലക്കി വെച്ചിട്ട് ഇത്തിരി ബാലൻസ് ചെയ്യാൻ ഉപ്പും ഇടണം ഉപ്പ് ചേർത്ത് നല്ല പ്പ നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് എടുക്കുവല്ലോ അതുപോലെ ആ ക കട്ടിക്ക് എടുത്തിട്ട് അതിനാത്തോട്ട് ചക്കയുടെ കുരുവെല്ലാം നല്ല കട്ടിച്ചക്കയായിരിക്കണേ അധികം പഴുത്തളിഞ്ഞ ച ആവരുത് നല്ല നല്ല നല്ല വരിക്കച്ചക്ക പഴുത്തിങ്ങനെ ആവുല്ലോ ആ ഒരു ചക്ക കീറി കുരുവെടുത്ത് കളഞ്ഞിട്ട് അത് എണ്ണക്കാത്ത് ഇന്തിനാത്തോട്ട് മാവിനാത്തോട്ടും മു വിെളിച്ചെണ്ണക്കാത്തോട്ട് ആ തിരിച്ചും മറിച്ചും അധികം തീയിടരുതേ ഒരു മീഡിയം പരുവത്തില് തീയിട്ട് തിരിച്ചും മറിച്ചും എടുത്ത് എടുക്കണം നല്ല രുചിയാ
നിങ്ങൾ അവടെ എന്തോ എണ്ണേലാ ഇത് പൊരിക്കുന്നേ? സൺഫ്ലവർ ആണോ? അതോ സാദാ വെളി
സാദാ സാ സാ സാദാ വെളിച്ചെണ്ണേലാ നമ്മൾ തേങ്ങ തേങ്ങ അട്ടിയ വിളിച്ചെണ്ണക്കകത്താ? ആ ആ അതാ എടുക്കുന്നേ. ആ ആന്ന് ആന്ന്. അത് നല്ല രുചിയാ. ആ എടുത്ത് വെച്ചേക്കന്ന്. ഏ അന്നേരം ഞാന് ണ്ട് മൂന്നെണ്ണം എടുത്ത് കഴിച്ചു നോക്കി. ചായ ഇട്ടില്ല.
ആ പിന്നെ ഈ ചക്ക വെച്ചേ നമ്മള ആണേ ഇപ്പ ചക്കേടെ സീസൺ ചക്ക വെച്ച് വേറെ കുമ്പിളപ്പം കുമ്പിളപ്പം ചക്ക വെച്ച ഉണ്ടാക്കത്തില്ലേ? നമ്മടെ തെരളി.
ആ എടുക്കും എടുക്കും ആ എടുക്കും അത് ഞാൻ സാധാരണ വൈകിട്ട് ആതും എടുക്കാറുണ്ട്
അത് നല്ല പഴുത്ത് അതെങ്ങനാ നിങ്ങള് മിക്സിലിട്ട് അടി ആണ എടുക്ക്ന്നേ അല്ലാതെ കൊഴച്ച്
കൊഴച്ചു എടുക്കും ആ അതിപ്പോ സമയം അനുസരിച്ച് അങ്ങനെ എടുക്കും. ഇച്ച് രി നമ്മൾ ഇച്ച് രി വിശാലായിട്ട് നല്ല രീതിയിലൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കില് ച
പൊടിയും ചുക്ക് ചേർ
ഇല്ല ഇല്ല ചു
ചുക്കച്ച എടുക്കത്തില്ല ശർക്കര ശർക്കര പാവ് കാച്ചുവോ അല്ല ശർക്കര അല്ലാതങ്ങ്
രണ്ണ രണ്ട് രീതി യുവെടുക്കും ശർക്കര പാവ് വായിച്ച്ട്ടേ ങ്ങായും പാവ് കാച്ചിട്ട് അതിനകത്തോട്ട് തേങ്ങായിട്ട് ഒന്ന്ന് വരട്ടിയെടുത്ത് അങ്ങനീം എടുക്കും. അല്ലാതെ പെട്ടെന്ന് നമ്മളിപ്പോ ഒന്ന് എടുക്കാനാണെങ്കിൽ ചക്ക അങ്ങോട്ട് കണ്ടിച്ചിട്ട് ഉം ചക്കപ്പഴം കൺ ആ കണ്ടിച്ചി ന്ന്ട്ട് അയിനകത്തോട്ട് അരിപ്പൊഴിയും തട്ടിയിട്ട് തേങ്ങായും തിരുമ്മിയിട്ട് ശർക്കരയും ചീകിയിട്ട് ഇച്ചിരി ജീരവും ഇട്ട് ഞവിടി അങ്ങ് ഓ എടുക്കും അല്ലാതെ ഇച്ചിരി നമ്മൾ ഇച്ചിരി സമയോ ഇച്ചിരി നെയ്യൂടെ ചേർക്കും. സമയെടു എടുക്കുവാണെന്നുണ്ടെങ്കി അരിപ്പൊടിയും ചൂടാക്കി മാറ്റി വെ വെച്ച് നെയ്യ ഒ രാത്രി ശർക്കരപ്പാനിക്കകത്തോട്ട് തേങ്ങ തിരുമിയത് ഇട്ട് ഒന്ന് വരട്ടി എടുത്ത് നെയ്യും ഒഴിച്ച് ഏലക്കായും ചേർത്ത് എടുത്ത് മാറ്റി മാറ്റി വെച്ചിട്ട് പിന്നെ അരിപ്പൊടിയും ചക്ക അരച്ചതും ഒന്ന് ചൂടാക്കി എടുക്കും വരട്ടുന്ന പോലെ ഒന്നെടുക്കും ഒന്ന് വെള്ളം മാറ്റി എടുക്കും നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ഒഴിച്ച് വെ ട്ടം വലിയുന്ന പോലെ ഒന്ന് വരട്ടി എടുത്തിട്ട് അത് എല്ലാം കൂടെ ഒന്ന് ചൂട് നമ്മൾക്ക് ഇളക്കാൻ പറ്റുന്ന ചൂടില് നല്ലതായിട്ട് കുഴച്ചെടുക്കും കുഴച്ചെടുത്ത് അത് ഇത് വാഴയിലകത്തോട്ട് പരത്തി മടക്കി വെച്ച് അടയുണ്ടാക്കുന്ന പോലെ എടുക്കും അതും നല്ല നല്ല രുചിയാ പിന്നെ മറ്റേ രീതിയിൽ എടുക്കുമ്പോൾ അത്രയും രുചി ച വരത്തില്ല നമ്മൾ ഇതെല്ലാം കൂടെ പെട്ടെന്ന് കുഴചിങ്ങ് എടുക്കുവല്ലയോ ഇത് ഇച്ചിരി സമയം എടുത്ത്ടുക്കും
അരിപ്പൊടിയിലാണോ ചെയ്യുന്നെ അതോ ഗോതമ്പ് പൊടിയിലോ
അരിപ്പൊടിയിലും എടുക്കും
ഗോതമ്പ് പൊടിയിലും എടുക്കും ആ ആ ആ ആഹ രണ്ടും നല്ലതാ അരിപ്പൊടി ആവുമ്പോൾ കുറച്ചുകൂടെ മുറുക്കം കിട്ടുവായിരിക്കും ഇയ്യോ
ആ ഇച്ചിരി ആ ഇച്ചിരി കട്ടി കട്ടി കട്ടിയിലിരിക്കും ആ ഗോതമ്പ് ഇച്ചിരി സോഫ് ത്തിരികൂടി രണ്ടും സോഫ്റ്റ് ആടി നല്ല മയത്തില് കിട്ടും രണ്ടും കിട്ടും നമ്മള് പിന്നെ വീട്ടില്പൊടിപ്പിച്ച അരി പൊടിയൊക്കെ ആകുമ്പോൾ നല്ലതാ അത് അങ്ങനെ തന്നെ കിട്ടും
ആ അതുപോലെ പയറുപൊടി വെച്ച് ഉണ്ടാക്കുമല്ലോ പയർപൊടിയും അരിപ്പൊടിയും ശർക്കരയും ഏലക്കയും എല്ലാം കൂടിട്ട് പഴവുംഒക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മളില്ലെ കൊഴുക്കട്ട പോലെ ഉണ്ടാക്കത്തില്ലേ കൊഴുക്കട്ട പോലെ
ആ അത് പക്ഷ പക്ഷെ ഞാൻ വീട്ടില് ഉണ്ടാക്കിയിട്ടില്ലടി പക്ഷെ അമ്പല വഴിപാട് കഴിക്കാനായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വീട്ടിലത്
ഉണ്ടോക്കിട്ടില്ലല്ലയോ ആ ഞ ഞങ്ങളത് വീട്ട ല് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ചേച്ചി ആ നല്ലതാ അത് നമ്മള് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയാ നല്ലതാ ആ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും പിള്ളേര്
ആ പയറ് കഴിക്കാത്ത പിള്ളേർക്ക് അല്ലാതെ പുഴുങ്ങി കൊടുത്താലൊന്നും കഴിക്കാത്ത
പിള്ളേർക്ക് നല്ലതാ കൊറച്ച് നെയ്യും അണ്ടി പരിപ്പും മുന്തിരിയും തേങ്ങാ കൊത്തും എല്ലാം കൂടി ഇട്ട് ചെയ്താൽ മതി നല്ലതാ അത് നമ്മുക്കും ഇഷ്ടപ്പെടും പിള്ളേർക്കും ഇഷ്ടപ്പെടും പക്ഷെ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും പയറ് ആയോണ്ടേ
ആഹ് ആ
ആഹ് നന്നായിട്ട് അത് ചിരിതായിട്ട് പൊടിഞ്ഞു പോകും, എങ്കിലും
ആ രുചിയാണ് ഉടഞ്ഞു പോയാലും രുചിയല്ലയോ ആഹ് അത ഇനിയൊ ന്നുണ്ട ണ്ടാക്കി നോക്കണം ഞാൻ ഇതുവരെ വീട്ടില എടുത്തിട്ടില്ല
എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പ ചക്കയാന്നെങ്കി മഴ. പരുവം ആയോണ്ടേ മഴപ്പരുവം ആവുന്നേന് മുന്നേ ആയിരുന്നൊണ്ടേ നമുക്ക് ചക്ക വറ്റൽ ഉണ്ടാക്കാനും നല്ലതാ
ആഹ് ചക്ക വറ്റൽ ആഹ് എടുക്കും ഞാൻ ച ചക്ക വറ്റല് കൊറച്ച് എടുത്ത് വെച്ചടി മഴ പരുവത്തിന് മുമ്പേ എടുത്തായിരുന്നു ആ ചക്ക ഇച്ചിരി നല്ല കനം കുറഞ്ഞ ഒക്കെ ഉണ്ടായിരുന്നു
ആഹ് ച്ചി കനം കുറഞ്ഞ അരി അ ആ അരിഞ്ഞ് വറുത്തെടുത്താ മതി നല്ലതത് നിങ്ങൾ ആ നല്ലതാ അത് ഇവിടെ പിന്നെ ഇന്നലെ നമ്മൾ ഒരു കവർ ചക്കവ റ്റൽ വാങ്ങിക്കുവ ചെയ്ത്
റ്റല് നല്ല വെലയാ
നല്ല വെലയാ പത്ത് നൂറ്റി നാല്പത് രൂപയായി ചെറിയ ഒരു പാക്കറ്റിലാ വാങ്ങിയത് വല്യ ഇതൊന്നും ഇല്ലായിരുന്നു എങ്കിലും കൊഴപ്പം ഇല്ലായിരുന്നു
ആഹ ആഹ് ഇനി വരുമ്പം ആഹ് ഇനി വരുമ്പോക്ക് ഇരിപ്പോ ഉണ്ടെങ്കിൽ ഇച്ചിരി തന്ന് വിടാം നീ അടുത്ത സമയത്ത് ഇങ്ങോട്ടൊന്നു ഇറങ്ങ്
ഞാൻ ഒരു ദിവസം അങ്ങോട്ട്
ആഹ് എന്നാ ശരിയടി ചായ ഇടാട്ട ഇന്നാ പിള്ളർ ചായക്ക് വിളിക്കുന്നു ആഹ് ശരിയെടി